ഹലോ
എവിടെ ടീ എന്തൊക്കെ ഉണ്ട് വിശേഷം കാണാനൊന്നും ഇല്ലല്ലോ ഇപ്പൊ ഇങ്ങോട്ട്
ഞാൻ വീട്ടിലുണ്ടെടി അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം
ഇവിടെ സുഖ്വായിട്ടിരിക്കുന്നു. ഇന്ന് എൻറെ വീടിന്റെ പുതിയ പണി തൊടങ്ങീട്ടോ. പുതിയ വീടിന്റെ
ആ ന്നൊ. എങ്ങനെ പോകുന്നു പണി. പണിക്കാരൊക്കെ ഉണ്ടോ ഇപ്പൊ മഴയൊക്കെ അല്ലേ
കുഴപ്പ ഇല്ല നന്നായിട്ട് പോകുന്ന്. ആദ്യം കൊറച്ച് തൊടങ്ങിയ ടൈമില് കൊറ്ച്ച് ബുദ്ധിമുട്ട് രുന്നു ആൾക്കാരൊക്കെ കിട്ടാ വേണ്ടീട്ട്. ഇപ്പൊ ഓക്കെ ആയി ഇപ്പൊ പിന്നെ നീ കണ്ടായിരുന്നൊ പൊറത്തൊക്കെ പോയ അത് തൊഴിലാളികളൊക്കെ തിരിച്ചു വന്നില്ലേ ഇപ്പോഴ് കൊഴപ്പ ഇല്ല ആൾക്കാരൊക്കെ ഉണ്ട്
ആഹ് അത് ശെരിയാ. ഇപ്പം എന്ത് പണിയെടുക്ക്ണങ്കിലും അഥിതി അഥിതി തൊഴിലാളികളാണെല്ലോ മുന്നിലോട്ട്.
അതെ ഇപ്പൊ പൊറത്തു പോവരൊക്കെ തിരിച്ചു വന്നപ്പഴേ. ക്ഷാമ ഇല്ല. ഇവിടത്തെ ആൾക്കാര് ഇപ്പൊ ഇല്ലെല്ലോ നിനക്കറിയാലൊ നിന്റെ വീടു താണ്. ചെല സമയത്തും ഇവിടെ ഒള്ള ആൾക്കാരൊക്കെ കൊറവല്ലേന്ന് ഇപ്പൊ മെയിന ആയിട്ട് നിക്കുന്ന ഒരാള് ഇവിടത്തെ നമ്മുടെ മലയാളികള് ആരെങ്കിലും ആയിരിക്കും അല്ലാത്തവരൊക്കെ പൊറത്തുന്നുള്ളവരാ പക്ഷെ അവരേം തന്നെ ഇപ്പൊ കിട്ടാൻ വല്ല്യ പാടാ
അത് നീ പറഞ്ഞ ശരിയാ എന്റെ വീട്ടിലൂടെ പണി ന നടന്നെപ്പെഴ് ഇജ് പറ്ഞ്ഞെ കേട്ടൊ ഈ പണി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കൂടെ കയ്യാളായിട്ട് നിന്നിരുന്ന ഒരു ബംഗാ ബംഗാളി ആയി. അതായത് ഒരു അതിഥി തൊഴിലാളിയായിരുന്നു അപ്പം അവർക്കൊക്കെ അത് ആഹ് മറ്റെ പണി ചെയ്യിപ്പിക്കുന്ന ആള് പറഞ്ഞെന്ന് വെച്ചാ ഇപ്പൊ താ ഇവരൊക്കെ തന്നെ പിന്നെ ഇപ്പൊ എങ്ങനെയെങ്കിലൊക്കെ പറഞ്ഞാണ് ജോലിക്ക് കൊണ്ടുവരുന്നതന്ന് എന്ന് വെച്ചാൽ അവർക്ക് ചെലപ്പോ ഇതിലും ശമ്പളം കിട്ടുന്ന വേറെ ജോലികൾ കാണും അവര് ഇതും പറഞ്ഞ് എന്തെങ്കില ഒക്കെ പറഞ്ഞായിരിക്കും ചെലപ്പം
അതെ അതെ ഇപ്പൊ നമ്മെടെ നാട്ടിൽ നോക്ക്യാൽ തന്നെ കൂടുതലും അതെ അതെ നീ പറഞ്ഞത് ശെരിയാ. നമ്മെടെ നാട്ടിൽ നോക്കിയാ തന്നെ ഇവിടെ ഇപ്പം നമ്മെടെ നാട്ടിലുള്ള ആൾക്കാരെക്കാളും കൂടുതല് പൊറത്തന്നൊക്കെ ഉള്ളവരാ. പക്ഷെ ഇവെടെ അത്രയ്ക്കും ജോലി ഉണ്ടോ ഇന്നാ ഞാൻ സംശയിക്കുന്നത്. അവര്ടെ ടുത്തൊക്കെ ഇങ്ങനെ ചോദിച്ചു നോക്കുമ്പം പൊറത്ത്ന്ന് വരുന്ന ആൾക്കാരെല്ലാം പ പറയുന്നു ഇവിടെ ഒരുപാട് ജോലി ഉണ്ടെന്ന്. പക്ഷെ ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഇവിടെ ജോലിയില്ലാന്ന് പറഞ്ഞിട്ട് പൊറത്ത് പോകുന്ന്
അത് പറ ശം നമ്മള് മലയാളികള്ടെ ഒരു കൊഴപ്പം എന്തോന്ന് വെച്ചാല് നമുക്ക് ഈ നാട്ട് ട്ടിലുള്ള ജോലിക്ക് അത് വല്യ വെല കാണത്തില്ല എന്ന് വെച്ചാ നമ്മള് കൂടുതല് ഇത് പൈസ കിട്ടുന്ന ജോ തോലി ഉള്ളങ്ങ ഇങ്ങെനേണെ അപ്പ പ്പിഴിത്തേക്കും പോവേ എന്തൊരു ജോലി കിട്ടിയാലും ഒരു ശമ്പളം കൂടുതലാണെങ്കിൽ നമ്മള് പൊറത്തോട്ടായിരിക്കും അത് പ്രഫ പറയുന്നത്
അതെ അതെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ചുറ്റുവട്ടത്തുള്ള ഒരുപാട് പേര് പൊറത്തു പോയിട്ട് ഇവിടത്തെ പോലെ അതായത് സാധാ ഓർഗനൈസ്ഡ് സെക്ടേഴ്സൽല്ലാത്ത പോലെ ഇൻഫോമലായിട്ട്ള്ള ജോലികള് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ശെരിക്കും അവർക്ക് വേണെങ്കിൽ ഇവിടെ ആ ജോലി ചെയ്യാം പിന്നെ പൊറത്തു പോകുമ്പോ ഉള്ള ഒരു ബെനഫിറ്റ് എന്ന് പറയിമ്പം നമുക്ക് ഇവിടെ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള പൈസ നമുക്ക് ഇവിടുന്ന ഉണ്ടാക്കാൻ പറ്റുന്നില്ല ഈ പൊറത്തുന്ന് വരുന്ന അതിഥി തൊഴിലാളികൾക്ക്ന്ന് പറയുമ്പം അവരുടെ നാട്ടിലെ ചെല ഇപ്പം വെലക്കറ്റൊന്നും അധികം ഉണ്ടാവത്തില്ല. അതായിരിക്കും അവരി ഇവടെ വന്നിട്ട് അവർക്കൊരു ഇന്നെ സഫിഷ്യന്റ് ആയിട്ട്ള്ള ഒരു പൈസ ഇവിടെന്ന് കിട്ടുന്നുണ്ടായിരിക്കും. അവര്ടെ നാട്ടില് ചെലവുകൾ നട ത്താനും അവർക്ക് ഇവിടെ ഒരാൾക്ക് ജീവിച്ചു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള പൈസ കിട്ടുന്നുണ്ടായിരിക്കും അതായിരിക്കും അവരി ഇവിടെ തന്നെ നിന്ന് ജോലി ചെയ്യുന്നത് പക്ഷെ നമ്മുടെ നാട്ടിലന്ന് പറയുമ്പോഴേ നമുക്ക്ിവിടെ കുടുംബമായിട്ട് താമസിക്കുന്ന സമയത്ത് അത് പറ്റത്തില്ലല്ലോ
ആ അത് നീ പറഞ്ഞത് ശെരി ഇപ്പ നമ്മള്ന്നെ കോളേജിൽ പോകുമ്പോ തന്നെ ആ അതും റോഡരിവിലൊക്കെ ഈ കമ്മലൊക്കെ വെക്കാൻ നിക്കുന്നവര് തന്നെ അവര് അതും തുടങ്ങിയിട്ട് വലുതായിട്ട് കടയിടുന്ന പിന്നെ ആൾക്കാർ എപ്പോഴും അവരുടെയ്ന്ന് കമ്മല് മേടിക്കാന കയറുന്ന അപ്പൊ അവിടെ എന്ത ഒരു ലാഭമുണ്ട് ഇവരരു ലാഭ കച്ചവട നടത്തുന്ന ആൾക്കാര അപ്പൊ എപ്പോഴും കയറി വാങ്ങിക്കുക എടുക്കയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു തുച്ഛ തുച്ഛമായ പൈസ മതി അവർക്ക് അവരുടെ ഒരു ജീവിത മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ എല്ലാരും പറയുന്നത് എന്ത വെച്ചാൽ ഈ അതിഥി തൊഴിൽ
അത് സത്യവ ഇപ്പൊ എവിടെ നോക്കിയാലും അവര് തന്നെ പറയുന്നുണ്ട് കേരളത്തില് നല്ല സമാധാനമാണ് ജീവിക്കാൻ ഒരുപാട് പൈസുണ്ട് അവരിവിടെന്ന് ജോലി ചെയ്തിട്ട് അവരുടെ നാട്ടിൽ പോയി വീട് വെക്കുന്ന് അവിടെ പോയിട്ട് നന്നായിട്ട് ജീവിക്കുന്ന അവരുടെ പക്കളെ പഠിപ്പിക്കുന്നു അപ്പൊ അവർക്ക് നല്ലതായിട്ട് പൈസൊക്കെ കിട്ടുന്നുണ്ട്
ആ നീ പറഞ്ഞത് ശരി അത്
അതെ പിന്നെ നിന്റെ വീടിന്റെ പണി എന്തായ
എന്റെ വീടിന്റെ
കഴിഞ്ഞോ
വീടിന്റെ പണിയൊക്കെ കഴിഞ്ഞായിരുന്നോ
കഴച്ച കഴച്
ആഹ് അത് പറയാൻ മറന്ന്പോയി നമ്മുടെ കൂടെ പഠിച്ച ഒരു കുട്ടിയുടെ വീട് പണിക്ക് ഇപ്പം പൊറത്ത്ന്നൊക്കെ ഒരുപാട് പേര് വന്നിട്ട് പ്രശ്നം ഉണ്ടായി അത് എന്താന്ന് വെച്ച്ട്ട്ണ്ടെങ്കി അതായതീ പൊറ ത്ത്ന്ന് വര്ന്ന ഇവർക്ക് പൈസ കൂട്തൽ വേണംന്ന് അവര് പറഞ്ഞു പക്ഷെ അവര് കൊടുക്കാൻ അതായത് ആ വീട് വെക്ക്ന്നാൾക്കാര് അത്രയും പൈസ കൊട്ക്കാൻ വേണ്ടി ട്ട്തയ്യാറായില്ല അപ്പൊ ഇവര് ഒരുപാട് ഒര് കോൺട്രാക്ട് പോലെ എട്ത്തിട്ടാണെങ്കിപ്പോലും ഇവരെന്തെയ്തെന്ന് വെ ച്ചാല് പകുതി വെച്ചിട്ട് ഈ ഒരു പണിയൊക്കെ ഇട്ടിട്ട് പോകുന്ന ഒരവസ്ഥ ഉണ്ടായി പിന്നെ നമുക്ക് ഇവിടെ നിൻക്ക് അറിയാലോ അതായത് ഇപ്പ മലയാളികളെ വെച്ചിട്ട് പണി ചെയ്യിപ്പിക്കാൻ പറ്റില്ല ആവരായിരിക്കുവല്ലോ ഇതിന്റെ ഏറ്റവും മെയിൻ ആയിട്ട് നിന്ന് ഓരോ ജോലികളൊക്കെ ചെയ്ന്ന്ണ്ടാവാ അപ്പം അതായത് മെയിനായിട്ട് അടങ്ങൽ എടുക്കുന്ന എല്ലാം ഈ ആൾക്കാര് ചെയ്യും ബാക്കി ഇതേപോലെ പൊർത്ത്ന്നുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് പിന്നെ അവർക്ക് വളരെ തുച്ഛമായ ശമ്പളൊക്കെ കൊടു ക്ക്ന്നൊള്ളു
ആഹ് അതന്നെ പർഞ്ഞത് ശരി ഇപ്പൊ ഒര് ഒര് തരത്തിലുള്ള ബാർഗൈ ബാർഗൈനിങ്ങാണ് എല്ലാത്തിനുള്ളത് നമ്മള് ഒരു ഇങ്ങനെ ഇപ്പ ഈ കോൺട്രാക്റ്റ്ട്ത്ത് നടത്തുന്നതിനാണെങ്കിലും വെല പേശിയിട്ടൊക്കെയാണ് ഇപ്പൊ ആൾക്കാര് ഓരോ കോൺട്രാക്ട് ഒക്കെ എട്ക്കുന്നത് പൈസ എങ്ങനെ കൂടുതൽ പിടിക്കാം അങ്ങനെ നോക്കിയിട്ടൊക്കെയാണ് ഇപ്പം ബംഗാളികളെ നമ്മള് ഒര് പണിക്ക് വിളിച്ചാ തന്നെ അവര് നമ്മട്ത്ത് ഒര് റെയ്റ്റിന് നമ്മളങ്ങ് ചെയ്യിപ്പിച്ചോണം
അതെ അതെ അത് ശരിയാ ആഹ് പിന്നൊരു കാര്യണ്ട് അവർക്ക് അവര് ഇവിടെന്ന് കിട്ടുന്ന ആ ഒരു പൈസ വെച്ചിട്ടാണല്ലോ അവരവിടെപ്പോയി എല്ലാ കാര്യങ്ങളും ചെയ്യ്ന്നത് അതായതിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കണക്കോലെ നമ്മുടെ വീടിന്റെടുത്ത് ജോലിക്ക് വന്നിട്ടുള്ളൊരു ആഹ് പൊറത്തുള്ള ഒരതിഥി തൊഴിലാളി എന്തെയ്ത് ന്ന് വെച്ചാ അവര്ടെ നാട്ടി പോയിട്ട് നല്ല വീടൊക്കെ വെച്ചിട്ട് അതായത് ഇവിടെ നി ക്ക്ന്ന ആൾക്കാർക്ക് പോലും അത്രയും ഒരു എന്താ പൈസ ഇല്ല വീട് വെക്കാനൊന്നും ഇവ്ടത്തെ ഇവടെ ജോലി ചെയ്തിട്ട് കിട്ടുന്നില്ല പക്ഷെ ഇവര് ഇവിടെന്ന് ആഹ് ഒരു പൈ സണ്ടാക്കി നമ്മടെ വീട്ടിൽ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ ഏറ്റവും ക്വാളിറ്റിയിലുള്ള ഒര് ലൈഫൊക്കെ ലീഡ് ചെയ്യാൻ അവർക്ക് പറ്റ്ന്നുണ്ട് പുറത്ത് പോയിട്ട് അത് അവരുടെ ഒരു എനിക്ക് തോന്നും നമ്മുടെ നാടിൻന്റെ ഒരു പ്രത്യേകതയാണോന്ന് അറിയാൻ വയ്യ
അത് നീ പറഞ്ഞത് ശരിയാ നമ്മ്ടെ നാട്ടിലുള്ളവർക്ക് നമ്മ്ടെ ഇവിടൊള്ള കാര്യങ്ങള് വെച്ചി ട്ട് നല്ല രീതിയില് മുന്നോട്ട് ജീവിക്കാനായിട്ട് അറിയത്തില്ലെന്നാ തോന്നുന്നത് പക്ഷെ അത് പുറത്ത് നിന്ന് വരുന്ന ഈ അതിഥി തൊഴിലാളികള് മാക്സിമം അത് അവര് മനസ്സിലാക്കിയിട്ട് അത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്
അതെ അതെ അവര് യുട്ടിലൈസ് ചെയ്യുന്നുണ്ട് പിന്നെ പല ആൾ ക്കാരും നമ്മുടെ നാട്ടിൽ തന്നെ സെറ്റിൽ ആകാനും നോക്കുന്നുണ്ട് അതായത് പുറത്ത് പോവാൻ നമ്മുടെ നാട്ടില് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ജീവിതവൊക്കെ കിട്ടും എന്ന് വിചാരിച്ചിട്ട് ഇവിടെ തന്നെ അവര് സെറ്റിലാവും ഇപ്പ നമ്മ്ടെ നാട്ടീന്ന് ആൾക്കാാര് പുറത്ത് പോയി സെറ്റിലാകുന്ന പോലെ
ആഹ് അത് ശരി അത് മാത്രല്ല അവർക്ക് വേണ്ടീട്ട് എന്തെല്ലാം സ്കീമകളാ ഗവൺമെന്റ് കൊണ്ടുവരുന്നത് അവർക്ക് ഒരു അസുഖം വന്നരാലും അവരെ തിരിച്ച് നാട്ടിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതുമല്ല അവർക്ക് ഇവിടെ ജീവിക്കുന്നതിന് വേണ്ടിട്ട് വീടുകൾക്ക് വേണ്ടിട്ടാണെങ്കിലു അവര്ടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി തന്നെ എന്തെല്ലാ സ്കീമുകളൊക്കെ കൊണ്ട് വര്ന്ന്ണ്ട്പ്പൊ
ആണ് പിന്നെ നമ്മുടെ നാട്ടിലൊരു പ്രത്യേകതന്ന് വെച്ചാ നമ്മളതുപോലെരു വിവേചനൊന്നും കാണിക്കുന്നില്ലല്ലോ പൊർ ത്ത്ന്ന് വര്ന്ന ആൾക്കാരായാലും അവര്ടെ കുട്ടികളെയൊക്കെ നമ്മള് അക്സെപ്റ്റെയ്ത് നമ്മടെ പോലെ അതായത് ഇവിടെ ഉള്ള ആൾ ക്കാരെ പോലെ തന്നെ ട്രീറ്റെയ്യുന്നോണ്ട് കൊഴപ്പല്ല പിന്നെ പൊറത്ത് അവ സ്ഥകളും അങ്ങനെയല്ല അവിടെ പിന്നെ അവർക്ക് ബെറ്ററായിട്ടുള്ളൊരു ജീവിത സാഹചര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഇവര് മെയിന ആയിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ പുറത്ത് പോയിട്ട് അവിടെ അതായത് ഇവരുടെ നാട്ടില് വീടൊക്കെ വെച്ച് അവിടെ അങ്ങ് ഇട്ടിരിക്കുംഅവിടെയുള്ള ആർകെങ്കിലും ഒക്കെ താമസിക്ക കോട് ഒക്കെ വാടകയ്ക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുവായി രിക്കും എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെയും വീട് വെച്ച് ഇവിടെ എങ്ങെ ഇവിടേം വീട് വെച്ച് ഇവിടെ അങ്ങ് സെറ്റിൽ ആവും അവര് ഇവിടത്തെ ലൈഫ് ഹാപ്പിയാണ് പക്ഷെ നമ്മള ഇവിടെ ജീ വിക്കുന്ന ആൾക്കാർക്ക് ഇവിടത്തെ ജീവിതം പറ്റുന്നില്ല ഇവിടുത്തെ ജീവിതം പറ്റുന്നില്ല അതുകൊണ്ടാണ് നമ്മള ഇവിടെ കൂടുതലും അതിലും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളൊക്കെ ഒക്കെ തേടി പുറത്ത് വിദേശ രാജ്യങ്ങളിലോട്ടൊക്കെ കുട്ടികളൊക്കെ പോകണ്ട്
ആഹ് അത് ശരിക്കും ആതിഥി തൊഴിലാളികളാണ് നമുക്ക് ചുറ്റുവട്ടം തന്നെ ഉള്ളത് അവർക്ക് വളരെ വളരെ നല്ല പോലെ ജീവിച്ചു പോകുന്നവരാണ് അത് വെച്ച് കമ്പ പറയുമ്പോഴേും മലയാളികളൊക്കെയാണ് വെളിയിലോട്ടൊക്കെ പോയിട്ട് അങ്ങനെൊ ഒരു ജീവിതം നമ്മള് ബിൽഡ് ചെയ്തത് ക്കുന്നത്
ആണ് ഇപ്പ നമ്മുടെ കൂടെ തന്നെ പഠിച്ച പല ആൾക്കാരും പഠിചോണ്ടിരുന്ന സമയത്ത് തന്നെ ഇവിടുന്ന് ഇവിടത്തെ ഒരു പഠനം കംപ്ലീറ്റ് ആക്കാതെ പുറത്തു പോയി അവിടെ അങ്ങ് നിക്കും അവിടെ നിന്നിട്ട് അവിടെന്ന് അവര് ബാക്കിയുള്ള അവരുടെ പഠനം അതായത് തുടർ ഉപരിപഠനങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് അവിടെ തന്നെ ജോലി ചെയ്യാനാണ് അവര് നോക്കുന്നത് പിന്നെ ഇവിടത്തെ ആൾക്കാര് അങ്ങോട്ട് സെറ്റില ആകൻ നോക്കുന്നു നമ്മുടെ നാട്ടില് പുറത്തുന്നുള്ള ആൾക്കാര് വന്ന് സെറ്റില ആകുന്നു പക്ഷെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇവർ തിരിച്ചു വരാമ്പോ ചിലപ്പം ഈ പുറ ത്തു പോയ ആൾക്കാർക്ക് ഇവടെ ജീവിക്കാൻ പിന്നീട് പറ്റീന്ന് വരില്ല. കാരണം പുറത്തുന്നുള്ള ബെറ്റർ ആയിട്ടുള്ള ആഹ് ഇൻഫ്രാസ്ട്രക്ചറും സൗകര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് അവർക്ക് ചെലപ്പം ഇവിടെ വന്ന് വീണ്ടും ഇവിടെ ജീവിക്കാൻ പറ്റൂല്ല. പിന്നെ ഇന്നത്തെ കാലത്ത് നമ്മള് എവിടെ നോക്കിയാലും ഏതെങ്കിലും ഇപ്പോ ഒര് ഏതെങ്കിലും ഒരു പ്രദേശത്ത് നോക്കിയാ തന്നെ അവിടെ കൂടുതലും ഒരു മൂന്നാല് വീടെങ്കിലും ഒഴിഞ്ഞ് കിടക്കുന്നുണ്ടായിരിക്കും. പിന്നെ അടുത്തുള്ള ഏതെങ്കിലും ടൂറിസ്റ്റ് പ്ലേസ ക്കെ ആണെങ്കി ഈ വരുന്ന ആൾക്കാർക്ക് ഒരു ദിവസത്തേക്ക് രണ്ടു ദിവസത്തേക്കൊക്കെ റെന്റിന് കൊടുത്ത് അങ്ങനെയൊക്കെ ഇവർക്ക് ഉപജീവന മാർഗങ്ങൾ കണ്ടെ ന്ന്ണ്ടായെ പൊറത്ത് നിക്കുന്ന ആൾക്കാര് അപ്പൊ അവിടെ ഇവര് ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ട് അതുപോലും തികയുന്നില്ല എന്നുള്ള സാഹചര്യവാ പ്പ എങ്ങോട്ടാ നമ്മുടെ നാടിന്റെ പോക്ക്
ആഹ് അതാണ് നമുക്കിപ്പം ഈ ഇവരൊക്കെ നമ്മൾ നോക്കി കഴി കഴിഞ്ഞാ തന്നെ ഓഹ് എന്ത് മാത്രം ഏഹ് ജീവിത മാർഗ്ഗങ്ങളാണ് ഇവർക്കുള്ളത്
അതെ അതെ ഇവടെ പലരും കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് ഈ ബംഗാളികളൊക്കെ തന്നെ അതായത് പൊറ ത്തുള്ള ആൾക്കാരെ തന്നെ ഏൽപ്പിച്ചിട്ട് ഇവടെ കൃഷി ചെയ്യും. അന്നിട്ട് അതിന്റെ ലാഭവൊക്കെ ചെലവര് വന്നാ വന്ന് തിരിച്ചു വന്നാൽ വന്നു. ചെല ആൾക്കാര് ഈ ഇവടെത്തെ തൊക്കെ വി റ്റ് അവിടെ തന്നെ അങ്ങ് സെറ്റിലായി. മക്കളെയൊക്കെ ആദ്യം ഇപ്പൊ ഒരു കുടുംബത്തിനന്ന് വെച്ചാ നല്ല വിദ്യാഭ്യാസം ഉള്ള ഏതെങ്കിലും ഒരു വ്യക്തിയാണം. അപ്പാ വ്യക്തി പഠിച്ചിട്ട് അവര് പുറത്തു പോവും. പുറത്ത് പോയിട്ട് ഇവരുടെ ഹസ്ബൻ്റിനെയോ അല്ലെങ്കി ഇപ്പം ഹസ്ബൻ്റ് ആണ് പോണെങ്കി വൈഫിനെയോ കൊണ്ടോവും. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് കുറച്ചും കൂടെ മെച്ചപ്പെട്ട സാഹചര്യങ്ങളായിട്ട് ഇവരുടെ മക്കളെയും കൊണ്ടോവും. എന്നിട്ട് ഇവിടെന്ന് പറയുമ്പോ ഇപ്പൊ നമ്മുടെ നാട്ടില് ന്ന് പറയുമ്പോ കൂടുതലും വയസ്സായിട്ടുള്ള ആൾക്കാർ മാത്രം മാത്രമേ നമ്മുടെ നാട്ടിൽ നിലവിലൊള്ളൂ. ബാക്കിയുള്ള യങ്ങ്സ്റ്റേഴ്സ് എല്ലാം യുവത്വങ്ങളു ആയിട്ടുള്ള ആൾക്കാരെല്ലാം പൊറത്താ. പിന്നെ കൂടുതലും നമ്മുടെ നാട്ടിന്റെ വരുമാനവും പുറത്തുന്നുള്ള വരുമാനമാണല്ലോ. അപ്പൊ അങ്ങനെയാണ് ഇപ്പ നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ തന്നെ മിക്ക ഉള്ള വീടുകളിലും ആൾക്കാരില്ല.
ആഹ് അത് നീ പറഞ്ഞത് ശരിയാ. ഇവിടങ്ങളാണെങ്കിലും ചുറ്റുവട്ടങ്ങളില് കുറേ പേരൊക്കെ പൊറത്തോട്ടാ പോവുന്ന. അവരുടെ വീട്ടിലെ പണികൾ ചെയ്യുന്നതന്നെ ഇതുപോലെ പൊറി നിന്ന് വരുന്ന അതിഥി തൊഴിലാളികളെ ഇങ്ങനെ ഏപ്പിച്ചിട്ടുണ്ടായിരി താത്ത പിള്ളേരി അമ്മനെഒറ്റകിട്ട് ഒര് ജോലളൊക്കെ ചെയും വീട് മൊത്തം ഒഴി . അവര്ന്ന് വച്ചാ പൊറത്തുള്ള ലൈഫ് തേടി പോകുമ്പഴ്ത്തേക്കും ഈ അതിതി തൊഴിലാളി പോലുള്ള പോലുള്ളവര് നാട്ടിലോട്ട് അവരുടെ ജീവിതമാർഗ്ഗം തേടി വരുന്ന് അവർ ലൈഫ് സെറ്റിലാകുന്ന് കുട്ടികളെ സ്കൂളി വിട്ന്ന് ഇവിടെ തന്നെ പ പഠിപ്പിക്കുന്ന് പടിച്ച് കൊടുക്കുന്ന് പക്ക്ന്ന്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങ ഇപ്പൊ അവരിവിടെ ഇവിടെ നിന്നാണ് കേരളത്തിൽ നിന്നാണ് ചെയ്യുന്നത്.
അതെ ഇനി കുറേ നാൾ കഴിയുമ്പം ഇപ്പൊ നമുക്കായാലും പുറത്തോട്ട് പോവാൻ ഒരവസരം കിട്ടിയാ നമ്മളങ്ങോട്ട് പോവത്തില്ലേ. അതുപോലെയാന്ന് തോന്നുന്നു ഇവരും. പുറത്തോട്ട് പോവാ അവസരം കിട്ടിയാ അങ്ങ് പോവും. അവിടെ അങ്ങ് സെറ്റിലാവും. പിന്നെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളാണ് പ്രധാനമായിട്ടും. അവർക്ക് അവരുടെ നാട് വെച്ച് നോക്കുമ്പം ആതിഥി തൊഴിലാളികൾക്ക് ഇവിടെ കുറച്ചും കൂടെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ കിട്ടുന്നുണ്ടായിരിക്കും. അപ്പിവിടെന്ന് പുറത്ത് പോകുന്ന ആൾക്കാർക്ക് പൊറത്ത് മെച്ചപ്പെട്ട ജീവിത സാഹചര്യം കിട്ടുമ്പഴാണല്ലോ അവരവിടെ സെ റ്റിലാവുന്നത്. അതുപോലെ
ആഹ് അത് ശരിയാ. അവർക്ക് അവിടെക്ളറ്റി കോളിറ്റി നമുക്ക് കേൾക്ന്ന്